അസ്സലാമു അലൈകും
വ അലൈക്കും മുസ്സലാം എന്താ വർത്താനം
സുഖാണ് എന്തോക്കെ അന്റെ വിശേഷങ്ങളൊക്കെ എങ്ങനെ
കിടന്നിട്ടൊന്നുമില്ലെ ആഹ
ഉം ഇയ്യ് കിടന്നില്ലേ
ഇല്ല ആ കിടന്നക്കണ്ണ് ഉറങ്ങിട്ടില്ല
ഉം ഉം മക്കളൊക്കെ
മക്കളൊക്കെ അതാ കെടന്ന്കണ്
ഉം ഉം ഇവിടെ കിടന്നു ആ ഭക്ഷണം കഴിച്ചു പരിവാടി കഴിഞ്ഞു കിടന്ന്
ആഹ കുട്ടികളൊക്കെ ഉറങ്ങിയോ ആഹ പിന്നെ യാ യാത്രൊക്കെ പോവാ ഇഷ്ടാണോ
യാത്ര അതൊക്കെ തന്നെ യല്ലേ രസം
ആഹ് എവിടക്കെല്ലാം പോയിക്കണ്
ഞാന് അവസാനമായിട്ട് ഇപ്പോ കൊടൈക്കനാല് മൂന്നാറ് അങ്ങനെ അവിടുക്കൊക്കെ പോയത്
ആഹ ആഹ
ഒരു ദിവസം നമുക്ക് നമുക്ക് കൂടാ ഒരുമിച്ചു ഒരു ഒരു യാത്ര എവിടെങ്കിലൊക്കെ പോവാ
ആഹ ആയിക്കോട്ടെ
അവർക്ക് ഇന്ത്ക്ക് ഏഹ് എവിടെയാ നല്ല സ്ഥലവൊക്കെ നോക്കിട്ട് നമ്മുക്ക് എവിടെക്കെങ്കിലൊക്കെ പോവാ
ആഹ ആ് ആയിക്കോട്ടെ കുഴപ്പൊന്നുല്ല
ആ ഇപ്പൊ കുട്ടികൾക്കും തന്നെ ഒരു രസായിരിക്കും
ആഹ് അതന്നെ എല്ലാരും കൂടി ഇങ്ങനെ കൂടി പോകുമ്പോളൊക്കെ നല്ല രസ
ആഹ ആഹ് രസായിരിക്കും ആഹ ഒരു ദിവസം നിന്നിട്ട് ഒരു ദിവസം നിന്നിട്ട് പോരാനോ
ആഹ നമുക്ക് ഒടുക്കാശ തീരുമാനിച്ചിടണ്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് പറയാം
ആഹ ആഹ ആഹ
പിന്നെ ഭർത്താവ് ഇവിടെ ഉറങ്ങിയാ നാട്ടിലുള്ള ആളന്നെല്ലേ
ഇവിടെണ്ട് ഇപ്പൊ ഇവിടെ ഇണ്ട് ഇപ്പൊ വന്നതാണ് എ ആ ഒരു ഒമ്പത് മണിയൊക്കെ ആവുമ്പോ കേൾക്കും
ആഹ ആഹ് ഇവിടെയും നേരത്തെ കഴിക്കും ഭക്ഷണം
ഉം ഉം കിഴക്കന് ഒരുവിടെ ആ വെള്ളിയള്ള സമയത്ത് താണെങ്കില് ഇ ഉറങ്ങൂല കുറേ നേരം ഉറങ്ങണെങ്കില് പതിനൊന്ന് മണി പതിനൊന്നര അങ്ങനൊക്കെ ആാവും
ആ ആഹ് ആ പടി അങ്ങനെത്തന്നെ പതിൊന്ന്ു ഞാന് ചീത്ത പറയലാണ് വേഗം പോയി കിടന്നു ഉറങ്ങിക്കോളി ഇറഞ്ഞാണ്ട് ടി വി കണ്ടിങ്ങനെ ഇരിക്കോ
ആഹ ആഹ് ഇപ്പൊ കളി നടക്കണ കൊണ്ട്
ആഹ അപ്പൊ വന്ന്താ കടക്കണേള്ളു ഉറങ്ങീട്ടൊന്നുമല്ല അടാ രണ്ടാമ കടക്കാ വേണ്ടി പോയിക്കണ് ചെറിയൾ ഇവിടെയുക്കടക്കണുണ്ട് ആഹ ഓക്ക് എട്ട വയസായി
ഉം ഉം
മൂന്നാം ക്ലാസ്സിലാ
മൂന്നാം ക്ലാസിില്
ആഹ പിന്നെ പടുത്ത എവുടുക്കായി
ആ അതെ ഞാൻ പറഞ്ഞില്ലേ കൊടെക്കനാല് മൂന്ന് അവെടെക്കെ അവസാനായ്ട്ട് പോയെത്. ഉം ഏശം പിന്നെ പോയിട്ടില്ലെന് അതെലെ ഉം ഉം
സ്കൂൾന്റെതിലേ വളാഞ്ചേരിക്ക പോയെത്. നിങ്ങൾതെവ്ടെ സ്ഥലവ്ടെ?
മലപ്പുറാണ്
മൽപ്പൊർത്ത് ആ ഇന്റവ്ടെ പരപ്പനാങ്ങാട്യാ ആഹ് ഇന്റെ വീട് വേങ്ങേരേണ്. ന്റെ കല്യാണം കഴിച്ചതാണ് പരപ്പനങ്ങാടീക്ക് ആ വീട്ടിലാരെക്കെണ്ട്
ഇപ്പയേം ഇമ്മീം ഭർത്താവ് ഇപ്പവ നാട്ടില്ണ്ട്. ഉം മൂന്ന് കുട്ട്യളും ആതെ.
ആഹ് ആഹ് വർ ർത്താവിന് ജ്യേഷ്ഠന്മാരൊക്കെണ്ടോ ആ ആഹ് ഇവെടെയും ജ്യേഷ ഭർത്താവിന് അഞ്ച് ജ്യേഷ്ഠന്മാര്ണ്ട്.
ആഹ് ആ നിങ്ങളാണോ ചെർത്?
ആ അഞ്ചാളും വേറെ പേയ്ക്കെണ് പിന്നെ മൂന്ന് പെങ്ങമാരാ ഓലെപിന്നെ കല്യാണംകഴിച്ച്
മം മം ഇങ്ങള്പ്പതറവ ആ ആ പോയൽണ്ട്പ്പ ഓര് വടെ നാ ത്തുള്ളതായിയുള്ളവെരിങ്ങനെ പോവലില്ല.
ആ ആ ആ നാട്ടിലെന്താ പണി?
ഇല്ലിപ്പോ വന്നതാണേ ആഹ് രണ്ട് മാ മസായിട്ടൊള്ളു വന്നിട്ട്
തന്നെ
ഉം
ഏ എന്റെ ഭർത്താവ് നാട്ടില്ള്ളയാളെന്നെ ഇവെട മരുന്ന്ഷോപ്പാണ്
എന്താ കഴിച്ച് രാത്രി എന്തകഴ്ച്ചു
രാത്രി ചോറ് ഞാനിന്റെ വീട്ടിലിന്ന് പരിപാടിയാരുന്നുന്ന് അപ്പോ അവെട്ന്ന് ബിരിയാണി കൊണ്ടുന്നീനി അപ്പ പിന്നെ അത് തിന്നെല്ലാരും ആഹ് ഞാൻ മാ ഞാനും രണ്ടാളും പോയിട്ടൊള്ളാരുന്നു മറ്റോള് മൂത്താള് ഇവിടണ്ടേര്ന്ന്
ആ ഓ ആ ആ ഉമ്മകെന്തേ പ്രായണ്ടോ
ആ പ്രായണ്ട്.
ആ ആ
അപ്പ ഞാൻ വൈകുന്നേരം വന്നപ്പോ ബിരിയാണി കൊണ്ടന്നീനി അപ്പ പിന്നെ എല്ലാരും അത് നേരത്തെത്തന്നെ തിന്ന്.
ആഹ്
ഉം
എല്ലാരും ഒരുമിച്ചെന്നെയാണോ കെടക്കല്? ഈ സമയയൊക്കാ വോ?
അല്ലച്ചാ ഇന്ന് നേരം വൈകീക്ക്ണ്നേർത്തെ കെട്ക്കോ? പത്തണ്യാക്കാവുമ്പത്തേന് കെട ക്കല്ണ്ട് ചെലേ ബല് ടിവി ആണ് ഇങ്ങനെങ്ങനെയിരിക്ക്മ്പളക്കെ അങ്ങനെ നേരം വെകാന്നല്ലതെ പിന്നെ എഴ്താനെക്കെണ്ടാവുംമ്പോ അങ്ങെനെ നേരംവെകും.
നെ ഏ വല്ലോള്പ്പ ഏയ് വല്യ മോള്പ്പത്തിര എല്ല ഉള്ളില് ആ ആ
രണ്ടാമെത്തെ ഏയില
ആ ആ ചെറ്ത് മൂന്നിലും ഉ ഉം
ങ്ങൾതെത്രളാളാ?
മൂന്നാള്
മൂന്നാളലെ?
ഒരാളഞ്ചില് ഒരാള് നാലില് ഒരാക്ക് മൂന്ന് വയസ്സാകാനായി.
ആ ചെറിയ കുട്ടിളാല്ലേ ആ.... ഉറങ്ങിയാന്ന്ട്ടെല്ലാരും
ഓ ഒറങ്ങി
ദിവസംതേമാരി
ആഹ ആഹ ചെയ്തിട്ട് പോവാ ഉം എല്ലാരും കൂടെ
അതന്നെ
ഉം കാണെചെയ്യ കാണും ചെയ്യാ... കുട്ട്യാൾക്കിപ്പോപരിചയാവും ചെയ്യാ..
ആ.. അങ് ശര്യാണ്.
ഉം അനക്ക് പോവുമ്പോെന് പൊറത്ന്ന് ഭക്ഷണം ക്കാനാണോ ഇഷ്ടോ? അതോണ്ടാക്കി കൊണ്ടാവാനാ ഇഷ്ടം?
കുട്ട്യാൾക്കൊക്കേ പൊറത്ന്ന് കഴിക്കാനാണിഷ്ടം ഓൽക്ക്‌ പിന്നെ പൊറത്ത്തെ അല്ല എന്നൂപ്പൊ ഞമ്മള്ണ്ടാക്കീതന്നെ തിന്നുമ്പോ ഓൽക്ക്‌ പൊ പൊറത് ന്ന് കയ്ക്കാനാ ഇഷ്ടം പക്ഷെ എനിക്കിപൊ ഇവിടുന്നു നമ്മള് വീട്ട്ന്ന് ണ്ടാക്കി കൊണ്ടോയി അങ്ങനെ കഴിക്കാനാണിഷ്ടം കുട്ടികൾക്ക് പിന്നെ ഓ ക്ക്‌ പിന്നെ മ്മളത്തതിനാട്ടിഷ്ടം പൊറത് ന്ന് ണ്ടാക്ക്‌ണതാണ് ഞാന് പുറത്ത്ന്ന് അങ്ങനെ കുട്യാൾക് കൊട്ക്കലില്ലാ.... അ ഫുള്ള് ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കല എപ്പോളേങ്കിലോക്കെ ഞങ്ങള് ആ... അങ്ങനെ വാങ്ങലൊള്ളു.
ഉംമ്...
അല്ലെങ്കി ഏറെം ഞങ്ങളെന്നെവ് ടെ വീട്ടില്ണ്ടാക്കല് ആ അ. അവ്ര്ക്ക് വൈകുന്നേരായാലും സ്കൂള് വിട്ട് വന്നാലും ആ... എല്ലവ്ണ്ടാക്കും ആദ്യം ഒന്നറിയിലേന്ന് ഇപ്പെല്ലത്ണ്ടാക്കും.
ണ്ടാക്കും ആ...
കല്യാണം കഴിച്ചതിലൊന്നും അറിയൊന്നില്ലാർന്നു പിന്നെപ്പെല്ലാ സാധനോം ഉണ്ടാക്കും.
ഉം. ഉം. വൈകുന്നേരക്കെ ന്താ? വീട്ടിലെന്തെലൊക്കെ?
ആ. വൈകുന്നേരംബൽക്ക് പൊരിക്കഡ്യാണ്ഷ്ടം എല്ലാം ങ്ങനെ വേ വേറെ കടികളൊക്കെ ഇങ്ങനണ്ടാക്കും പൊരിക്കടീഞ് പിന്നെ പൊരുക്കടി അല്ലെങ്കിപിന്നെ ആവീല് വേവിച്ചതഅങ്ങന ങ്ങനെ ണ്ടാക്കും മ്മ് പിന്നെ ചക്കക്കേണ്ടർന്ന് ഇവടെ അപ്പൊ ഞാൻ ചക്കടൊക്കെ ഇണ്ടാകീന്ന്.
അ അ അതെങ്ങനെണ്ടാക്കല് ചക്കട.
സൈസിലുണ്ടാക്കും ചക്ക ഞാന്. ചക്കമ്മള് ചെറുതാക്കിങ്ങനെ പൊവ്ത്തചക്കല്ല്യേ ആയിരുന്ന
ആ.
പവ്ത്തചക്കങ്ങനെ ചെറുതാക്ക്യരിഞ്ക്കാണ്ട് അത് ട്ട് തേങേമ് ശർക്കരയും കൂടി ശർക്കരന്റെ പാനിണ്ടാക്കികാണ്ട് ഈ പൗത്തചക്കീക്ക് തേങ്ങയും ഇതുംകൂടിട്ട് ട്ട് നല്ലതാക്കാ. അവ് ശർ ചക്കര ഒന്നായിട്ട്വ് അയ്ല് പിടിച്ച് വരണം വയറ്റി വന്നിട്ട് നല്ലോണം വയറ്റീട്ടയ്ക്ക്‌ കുറച്ചൊരുഏലക്കായിന്റെ ത്തും രണ്ട്മൂന്നാല് ഏലക്കായി കുത്തിയിട്ട് ന്നിട്ട് നല്ലം വഴറ്റിവന്നിട്ട് പിന്നമ്മള് വേറെ ഇത് ഞാന് ഗോതമ്പ് പൊടിയാ ഇട്ത്തീന്നെ
അ ആ.
ഗോതമ്പ് പൊടിഅമ്മളൊരു ഇങ്ങനെ കൊറഞ്ഞോരു മാവ്മാരി കൽക്കീട്ട്ങ്ങനെ പൊർ പറ്റ കട്ട്യല്ലാ നല്ല കട്ട്യല്ലാതെ പറ്റ ലൂസുവല്ലാത്തരീതില് കല ക്കാ മാവ് ന്നിട്ട്ങ്ങനെ വായെന്റെലേല്ങ്ങനെ പെ ത്തീട്ട് ഈ ഞമ്മള് ചക്കന്റെ അടണ്ടാക്കി ഇത്ണ്ടാക്കിയിലേ മ മസാലണ്ടാക്കി വെച്ചീലേ തേങേമ് തൊക്കെട്ട്ങ്ങാണ്ട് അത് ന്ന്ട്ട് ഇ ഇതില് വെ ച്ച്കാണ്ട്ങ്ങനെ മടക്കീട്ട് ആവില് വേവിക്ക.
ആ.
നല്ല രസണ്ടാവും അങ്ങനെഞാന്ണ്ടാക്കല്ണ്ട് പിന്നെ വേറെ ഉമ്മങ്ങനെന്തോ പറഞ്ഞിരുന്നു ന്തോ വേറെ സേയ്സത് ഞാൻതുവരെ ണ്ടാക്കി നോക്കിട്ടില്ല.
അ ആ. ഹും ഹു അത് വെന്ത് വരുമ്പോ പിന്നെ ഒട്ടി നക്കുായിരിക്കുംല്ലേ അടായിട്ട അങ്ങനെ.
ആ് ആ പൈമന്നിനെ വേറ് എടുത്ത്ങ്ങനെ കി
റ്റോ ആ ആ് ആ് ഉണ്ടാക്കി നോക്കണം ഞാ അതിലൊക്കെ ഉണ്ടാക്കി നോക്കിട്ടില്ല അങ്ങനത്തെന്നും.
ആഹ പിന്നെ ഇവിടെ ചക്ക ഇവിടെ ഇതുണ്ട് ചക്ക മര ഉണ്ട്. ആ അവിടെയും പൊരിക്കലുണ്ട് ചക്ക പൊരിക്കും പിന്നെ ഉമ്മ ഇവിടെ ചക്ക കൂട്ടാനൊക്കെ ഉണ്ടാക്കണ കാണാം.
ആഹ മെനകേടാണ് ചക്ക പൊരിക്കുന്നാലും ഉണ്ടാക്കും ഇരുന്ന് അങ്ങനെ അരിഞ്ഞിട്ടൊക്കെ പൊരിച്ചടുക്കും. കുട്ടികൾക്ക് അത് മുന്ന ആ മുന്നേക്ക വെച്ച് കൊടുത്താ മതി.
ആഹ് ആഹ അതന്നെ പൊരി ചതകുമ്പോ വേഗം കാലിയ ആാവും കുട്ടികള്അങ്ങനെ ഇരുന്ന് തിന്നോളു. ഹ ആ നിങ്ങളെ വി
ആഹ് അടെണ്ട് എൻ്റെ വീട്ടിലുണ്ട്. ഇവിടെ ഉണ്ട് ഇവിടെ വര വരക്കച്ചൊക്കെയാണ് ഇന്റെ വീട്ടില് പായഞ്ചൊക്കെയാണ് അവിടെ ഇ ഷ്ടം പോലെ ഉണ്ട് അപ്പൊ അവിടെ പോകുമ്പോക്കെ ആ പൊരി ചെയ്യും എന്റെപ്പൊക്കെ ഇപ്പ അങ്ങനെ
ഇവിടെ വീട്ടിലുണ്ട് ച ക്ക ഇവിടെ വീട്ടില് പരിക്കച്ചക്കയുണ്ട് പൈഞ്ചക്കുണ്ട് പയഞ്ചക്ക ഇപ്പൊ മേലാ ഇടൻ ആരും കിട്ടാട്ട് അങ്ങനെ പത്ത് വീണ് പോകണ്ടിട്ട് എന്നിട്ട് കൊറ പോയി നേര പറയുവ ഒക്കെ ചെയ്യും.
ആഹ് ആഹ.
കൊറെ താഴത്തുള്ളതൊക്കെ ഇട്ട് കാണ്ട എല്ലാർക്കും കൊടുത്ത്. ഇവിടെ അയൽവാസികൾ പോ അങ്ങ കൊടുത്ത്. ഇടൻ ആളെ കിട്ടണില്ല കൊമ്പ് ഒരാൾ വന്ന് നോക്കിട്ട് അവര് പറഞ്ഞു നല്ല ഉയരത്തിലാണ് ഇടാൻ കഴിയൂല്ലന്ന് പറഞ്ഞത്
ആഹ ആഹ
അങ്ങനെ പിന്നെ ഇട്ടിട്ടില്ല പിന്നെ അങ്ങനെ ഇപ്പൊ പത്ത് ഇങ്ങനെ വീകണണ്ട്
ഉം ഉം ഉം
മാങ്ങല്ലട്ടോവിടാനിങ്ങ അവിടെ മാങ്ങണ്ടാ
ഇല്ല നമ്മക്ക് ഇവിടെ ഇല്ല
ആഹ
ഉ നമ്മള് മുന്നിലുണ്ട് ഒരു മാവണ്ട് മറ്റേ പഞ്ച ചെറിയ വാങ്ങിയല്ലേ പഞ്ചാര വാങ്ങാറ ചെറിയ മാങ്ങാ അതുണ്ട് ഇങ്ങനെ മുന്നിലന്നെ
ആ അവിടെ എടുത്തുണ്ട് അങ്ങനത്തെ പഞ്ചാര കബില് കുട്ടികളെ പോയി പൊറുക്കിക്കൊണ്ടിരുനാന ഞാന് പിന്നെ വിളിക്കട്ടെ നാലം എന്നാ ശരി
ശരി